ചെർത്
നല്ല വിശേഷം, ഞാനിവിടെങ്ങനെ ഇരിക്കയായിരുന്നു.
ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ല്ലേ.
ആ ചോറൊക്കെ വേ ആ ഭക്ഷിച്ചു കഴിഞ്ഞിച്ചു.
ഓ എന്താ അങ്ങനെയൊക്കെ പറയുന്ന ചോറ് കഴിച്ച
അതല്ല, സത്യ ആ ചോറ് ചോർ കഴിച്ചു ട്ടോ, ഞാൻ വേറെ എന്തോ ഒരു ചിന്തയിലായിരുന്നു.
ചിന്തയിലായിരുന്നു, ആ ശരി എന്തായിരുന്നു സ്പെഷ്യൽ എന്തേലും ഉണ്ടായിരുന്നോ?
ഇല്ലടാ, ഇന്നലെ രാത്രി ഞാന് കിടക്കുമ്പോ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു.
അതന്നായിരുന്നു ഉച്ചക്കും.
ആഹ അത്, ഇന്ന് പോയി ഇക്കാക്ക് ഫുഡ് വേണ്ടിയിരുന്നില്ല, ഇക്കാക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ആഹ് ഇന്ന് മക്കളും ഇല്ല, ആഹ് മക്കളിന്ന് ഉമ്മാന്റടുത്ത് ഉമ്മാന്റടുത്ത് പോ
അത് ശരി അപ്പൊ നീ ഒറ്റക്കായിയിരിക്കൂല്ലേ?
ഉം ര് ഡ്രെസ്സെട്ത്തിട്ട്
അങ്ങോട്ട് പോയേ! ഉം നീ നോക്ക്. ഈ സ് സ്ത്രീ ശാസ്ത്രീകരണത്തിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളേ?
ആഹാ എനിക്ക് അതിനെ വലുതായിട്ടൊന്നും അറിയില്ല. നീ പറയ് ഞാന് അതില് ഉം ഞാൻ എന്റെ
ഇപ്പോഴത്തെ സ്ത്രീകളും തമ്മില് കൊറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ അതിനെ കുറിച്ചെന്താ നിനക്ക് ക്ക് പണ്ടത്തെ കാലഘട്ടത്തി തൊട്ടും
ആഹ് പറയാം പറയാം ഒരു മിനിറ്റ്
എന്ത് ചിരിക്കാണോ ഞാൻ എന്റെ സൗണ്ടില് വെച്ചിട്ടാ എനിക്ക് എന്താ അവിടെ വീണതു പോലെ തോന്നി
ഞാൻ വീണില്ലടാ ഞാന് ഒന്നാമത് സുഖവില്ല സത്യം പറഞ്ഞാ സ്ത്രീ ശാക്തീകരണം പറഞ്ഞാ ഇപ്പ സ്രീ സ്‌ സ്ത്രീ തന്നെയാണ് കൂടുതലും ഇപ്പ കണ്ടില്ലേ കൂടുതലും എം എൽ എമാരായാലും അങ്ങന ത്തെ കാര്യങ്ങളായാലും ഫുള്ളും കൂടുതല് മേഖലയും സ്ത്രീ
സ്ത്രീകൾ തന്നെയാണ് അതെ അത് ഞാനിങ്ങനെ വിചാരിക്ക് നമ്മള് പണ്ടൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതി അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഈ വാഹനം ഓടിക്കാന്നൊക്കെ പറഞ്ഞാല് പുരുഷന്മാർക്ക് കേക്ക് ഓ ഓക്കെടാ പണ്ട് കാല ങ്ങളിലൊക്കെ വണ്ടി ഓടിക്കാന്ന് പറയുമ്പളേ അത് പുരുഷന്മാർക്ക് മാ -
അതെ
പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള ജോലിയാണ് നേരത്തെ എല്ലാരും വിചാരിച്ചേ എല്ലാരുംന്ന്‌ പറഞ്ഞാ നമ്മള് അടുക്കം ആണെങ്കി അങ്ങനെ വിചാരി വച്ചിട്ടുണ്ടാവും കാരണം അതൊന്നും സ്ത്രീകൾക്ക് കഴിയില്ല ചോമ ഉണ്ടായിട്ടേ ആഹ് അപ്പൊ
ആഹ് ചൊമച്ച് ചൊമച്ച് ഒരു വഴിക്കായി അതേ
അല്ല അപ്പൊ ഇപ്പൊ നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലോ അങ്ങനെയല്ല ഇപ്പ എല്ലാ മേഖലയും ഇപ്പൊ ഞാൻ പറയാം സ്കൂട്ടി ഓടിക്കയാണെങ്കില് ബൈക്ക് ബുള്ളറ്റ് അതുപോലെ ഓട്ടോ റിക്ഷ ബസ്സ് ജീപ്പ് എല്ലാ സാ ഇത് എല്ലാ വണ്ടികളും ആ അതെ അങ്ങനെയൊക്കെ ആഹ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു
ഉം അത് അല്ലടാ പിന്നെ ഞാനും ഇപ്പൊ കൊറേ നമ്മള് കൗതുകം ഇപ്പ പ പണ്ടൊക്കെ കൗതുകായിട്ടുള്ളന്നേ എപ്പഴെങ്കിലും പക്ഷെ ഇപ്പ അങ്ങനെയല്ല
ഇപ്പ നമ്മളൊന്ന് റോഡിലോട്ട് എറങ്ങിയ അധികവും സ്ത്രീകളാണ് പക്ഷെ അത് കാണുമ്പോൾ സന്തോഷാണ് കേട്ടോ കാരണം നമുക്ക് ക്കവിടെ ആരെയും ഡിപ്പൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഒന്ന് പുറത്ത് പോണംന്നുണ്ടെങ്കി നമുക്ക് സ്വന്തായിട്ട് വണ്ടി എടുത്തിട്ട് പോവാം അപ്പ ഞാനിങ്ങനെ ആഗ്രഹിച്ച് എനിക്ക് നല്ല ആഗ്രഹ ഉണ്ട് ഒന്ന് ഓ ഒന്ന് സ്കൂട്ടിയെങ്കിലും ഒന്ന് ഓട്ടി പഠിച്ചിട്ട് സ്വന്തായിട്ടൊരു വണ്ടി വാങ്ങിക്കണം ആ അപ്പോ ഞാൻ വിചാരിക്ക എന്നാ നമുക്കിപ്പോ നമുക്കിപ്പോ എവിടക്കേ ഒന്നന്ന് പോണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ടൗണിലോട്ട് പോകണെങ്കിലൊക്കെ നമ്മളിപ്പോ അത് ബസ് കയറി പോകുന്ന ആലോചിച്ചിട്ട് ആ പോകുന്ന കാര്യേ ഇല്ലാതാക്കും ബസ്സ് ഒക്കെ കയറിപോകുമ്പോൾ നമുക്ക് ഒറ്റ ഒറ്റയ്ക്ക് പോവായന്ന് പറയുമ്പോ എനിക്കൊക്കെ ഇന്നെ സംബന്ധിച്ച് മടിയാണ് കേട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോവാക എന്ന് പറയുമ്പോൾ മറ്റേതാവുമ്പോ നമുക്ക് അത്ര ബുദ്ധിമു ട്ട് വരുന്നില്ലല്ലോ വേഗം പോവുക അവിടെ ഇറങ്ങുക അപ്പൊമ്മ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് പോയി വരാമല്ലോ
ഉ അതെ അതെ പിന്നെ അതുപോലെ ഇ നമ്മളിപ്പോ രാവിലെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അസുഖൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അസുഖൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്താ പറയാ നമ്മള് ഞാാനിങ്ങനെ പറ ഞാൻ വിചാരിക്ക ലണ്ട്
ആഹ ആഹ ശരി നമ്മുക്ക് ഇത് നമ്മള് അവര് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണല്ലോ
ആ അതെ ഇപ്പൊ ഞാൻ വിളിക്കും ക്കാക്ക് വിളിക്കും പ ഇക്ക പറയും ഞാൻ വന്നിട്ട് പോകാം അത്ര സീരിയസ് അല്ലെങ്കിൽ പറയും ഞാൻ വന്നിട്ട് പോകാം നമുക്ക്ങ്ങനെ വൈകുന്നേരം നമുക്ക്ക്ക് ചെയാം നമ്മുടെ ഡോക്റെ എന്ന് സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ നമ്മക്ക് ചെയ്യാനൊക്കെ പറയും അ അപ്പോ ഞാൻ അങ്ങനെ വിചാരിക്ക ക്കലുണ്ട് അപ്പൾ നമുക്ക് നമുക്ക് ഒരു വണ്ടി നമുക്കൊരു ഡ്രൈവിംഗ അറിയുമെങ്കിൽ നമുക്കൊരിതുണ്ടെങ്കിൽ ഇപ്പ ന ഇപ്പ അറിയാത്തവരായിരിക്കും കൂടുതൽ കുറവ് നമ്മൾ നോ നോക്കുമ്പോ അറിയുന്നവരെ എത്രയോ ആയിരിക്കും ഇന്നലെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെറെ റീൽ കണ്ടു അവള ഒരു മല നമ്മളെ ഇവിടെടു ത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണേ
ആ ആഹ
അവള് ആ മല മലൽ ഇങ്ങനെ അവള ഒരു ഫ്രണ്ടും കൂടെയാണ് ആരാണ് മുഖമൊന്നും കാണുന്നില്ല അവള് കൊറെ പായന്ന മയല് കോടമഞ്ഞും ഉ അവളൊന്നന്ന് പറഞ്ഞ ആ പാട്ടൊക്കെ ഇട്ട് ആഹ് അത് ഇട്ടിട്ട് എന്റെ നല്ലൊരു ഫ്രണ്ട് ഒരു നീളല്ല ഒരു ഫ്രണ്ട് അവള് എന്താ പറയാ സ്കൂട്ടിയൊക്കെ സ്കൂട്ടിയൊക്കെ ഓട്ടി അവള് അവളുടെ ഫ്രണ്ടും ആ സ്കൂട്ടിക്കൂടെ നീ അവളുടെ പിറകിലിരുന്നില്ല അവള്
ഓ അത് ശരി എന്നിട്ട് ഞാൻ സ്റ്റാറ്റസണോ കണ്ടത്
അതെ അതെ സ്റ്റാറ്റസ് ആണ്
ആഹ എന്നാ എനിക്കൊന്നന്ന് ഷെയർ ചെയ്ത്തരായിരുന്നു ഞാൻ കണ്ടിട്ടില്ല
അതെനിക്കറിയൻ പാടില്ലല്ലോ നമ്മളെ ഒരു ഫ്രണ്ട്സ് അല്ലേ അപ്പൊ എനിക്കറിയില്ലോ നീ കാണുന്നില്ല എന്നുള്ളത്
ഓ ആയിക്കോട്ടെ പറയാ അല്ല എന്റേത അങ്ങനെയല്ല അവളുടെടേതേൽ സേവ് ചെയ്ത് വച്ചാൽ എന്തേലിലോട്ടൊന്നും വരാറില്ല അതുകൊണ്ടാണ്
ആ അത്റെ വേറൊരു ഫണ്ടും പറയാറുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നംണ്ട്ന്ന് പക്ഷെ എന്റത് മാത്രം കാണുന്നുണ്ട് നീ എന്നാണാവോ എൻറത് അങ്ങനെ ആവുക പിന്നെ എന്താ പറയാ അപ്പൊ അവളിങ്ങനെ ഇത് ഇട്ടിരുന്ന് അവള് നല്ല റെയിൻകോട്ട് ഒക്കെ ഇ ഇട്ടിട്ട് നല്ല നല്ലൊരു ക മൂ കോടയൊക്കെട്ടാ അപ്പൊ അവള് ഞാൻ വിചാരിച്ച് ഇപ്പൊ വണ്ടിയൊക്കെ ഓടി ണ്ട് അവൾക്ക് അങ്ങനെയൊക്കെ പോകും അ നമുക്ക് അറിയൻ പറ്റുരുന്നെങ്കിൽ നമുക്ക് രണ്ടു പേർ പോമായിരുന്നു അ അങ്ങനൊക്കെ ഞാൻ വിചാരിച്ച ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക പോയിരുന്നു ഞാൻ നിന്നെ വിചാരിച്ചിട്ട് സത്യം പറഞ്ഞ പക്ഷെ നിന്റെ വീഡിയോ എന്നാള് കണ്ടപ്പ പ്പ തന്നെനി
ആഹ ശെരി അപ്പൊ നിനക്ക് ധൈര്യംണ്ടേ എന്റെ പേ ഹ അത് ഞാനൻ ഫസ്റ്റ് ടൈം ആട്ട് ഓട്ടിയതല്ലോ പക്ഷെ ഇൻഷാള്ള ഞാൻ ഓട്ടി പഠിക്കും
ആഹ് അല്ല എനിക്ക് നല്ല ആഗ്രഹംണ്ട് ഞാൻ എൻന്റെറോട് എന്റെ ഇക്കാനോട് ആ ഞാനെന്റെ ഇക്കാനോട് എപ്പോഴും പറയണ കാര്യാണ് എനിക്ക് എന്താലും ഈ ഡെലിവറി കഴിഞ്ഞിട്ട്
ആഹ ആഹ പോവണം എന്നുള്ളത്
ആഹ
പഠിക്കാൻ പോണന്നല്ലേ
ആ ഡെലിവറി അലച്ച ഡെലിവറി കഴിഞ്ഞിട്ട് പോകണെന്ന് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് വേറെ ഇപ്പോൾ ഉള്ളവർ അവർ ലേ ടെസ്റ്റ് കഴിഞ്ഞ എന്നൊക്കെ പറുമ്പോൾനി തന്നെ ഭയങ്കര സന്തോഷട്ടോ കാരണം എന്താ വെച്ചാല് അങ്ങനെയല്ലടാ അവരൊക്കെ നമ്മ നമ്മളെ കൂടെ അവരൊന്നും അതിനെ പറ്റി ഒരു ചിന്തിക്കാത്ത ആളുകളാണ് പക്ഷെ എന്നിട്ടും അവരക്കെ പഠിച്ചപ്പം നമ്മക്കും കഴിയുന്ന്ള്ളൊര് ഒരു ഒര് വിൽപവർ നമ്മക്ക് വരുവല്ലോ അതേപോലെ ജിമ്മിന് ഇപ്പൊ സ്ത്രീകള് കണ്ടി ല്ലേ അവരുടെ ശെല് ശല് ഏഹ് ശരീരായാലും ഒക്കെ നല്ല ഫിറ്റെയ്ത് നല്ല ഒക്കെ ഏഹ് ഇതാക്കി നല്ല ഉഷാറായിട്ട്
ട്ട് പോര്ന്ന്ണ്ടോ ജിമ്മിന് പോര്ന്ന്ണ്ടോ ഡെലിവറി കഴി ട്ട് അല്ലെങ്കി ഈ ഡ്രൈവിംഗടിക്കാൻ പോര്ന്ന്ണ്ടോ ആഹ് ഹാ അത് ശെരി അമ്മക്ക് പോയാലോ നിനക്കവ്ടുന്ന് എനിക്ക്യ് ഇവട്ന്നായി ട്ടങ്ങനെ വന്നാ മതിയല്ലോ ക്ക് നല്ല താല്പര്യാണ് അവൊന്ന് പഠിക്ക്യ്ണന്ന് ആഹ് ആഹ് ഇന്ക്ക് നോക്കെ ഇൻഷാ അല്ലാഹ്
അതെ അതെ ഞാനും അത് വിചാരിച്ചു അപ്പൊ ഇക്ക പറയും ഇക്കാക്ക്ന്ന് പറ്ഞ്ഞാ ഇക്ക പറയുന്നെന്താ ച്ചാല് അഹ് നിന്റെ ഇക്കുക്കങ്ങനെ തന്നെയായിരിക്കും ചെലപ്പോ പറയാ ഇപ്പ ഞമ്മള് അങ്ങനെ ഇങ്ങനെ പഠ് ച്ച് കഴിഞ്ഞാ അല്ലെങ്കി തന്നെ നമ്മള് ഇപ്പെ എവിടേങ്കിലും കൂടണന്ന് വിചാര് ച്ചാ നമ്മള് ബസ്സിനായാലും വല്ഞ്ഞ് കേറിയമ്മള് പോവുന്ന്ണ്ട് അപ്പോം ഇപ്പം നമ്മള് വണ്ടിയും കൂടി പഠിച്ച് കഴിഞ്ഞാല് ഇവടെ കാറും ഉണ്ടാവില്ല ഇവടെ ബൈക്കും ഉണ്ടാവില്ലാന്ന് പറ്ഞ്ഞ പോലെ നമ്മളൊര് പോക്കായിരിക്കുന്ന് പറയേനി ഇക്കാ
ആഹ് പക്ഷേ ഇന്റെ ഇക്കാ അങ്ങനെ പറയാറില്ലട്ടൊ
ആഹ് അഹ് ഭയങ്കര മോട്ടിവേഷനാണെന്ന് ഇന്ക്ക്യറിയാലോ
അ അതെ അങ്ങനെയല്ലാ ഇന്നോട് ഇതുവരെ അങ്ങനെ പറ്ഞ്ഞോക്കിട്ടില്ല എന്താ ഇണ്ട് സംസാരിക്ക്യാറ്ണ്ട് പക്ഷെ എനിക്ക്യ് പഠിക്കണം ഇന്നാ ഇന്ക്ക് ഇങ്ങളെ കാത്ത്ക്കണ്ടല്ലോ ഇന്നോട് ഇങ്ങനേണ് പറയല് ഇന്നാ അന്ക്ക് ഇന്നെ കാത്ത്ക്കണ്ടല്ലോ പോണ്ടിയോട്ത്ത്ക്കൊക്കെ പോവാലോന്ന്
ആഹ് അല്ല സത്യം പറഞ്ഞാ കൊറേ പ് അതെ കൊറേ പുരുഷന്മാര് അങ്ങനെയാണ് പക്ഷേ എന്റെ വീട്ട്ലെ പുരുഷൻ അങ്ങനെയല്ല
ആഹ് അതെന്താന്ന്ച്ചാലെ ആൾ ഉദ്ദേശിച്ചത് ഫ്രണ്ട് സിന്റെ അതാണോ ഇന്ക്കറീല്ല വീട്ട്ക്ക് പോവാനൊക്കെ ഇത് നമ്മള് അവരെ തന്നെ വെയിറ്റെയ്തോണ്ട്ക്കണ്ടേ അപ്പൊ ഇവടെ സെന്ക്കാണ്ട് പോവാല്ലോ ഇന്നെ വെയിറ്റെയ്യണ്ടല്ലോന്ന്ല്ലെ രീതിയില്
ആഹ് ആഹ് നല്ലൊര്താണെ
ഡ്രൈവിങ് പഠിക്കണന്ന് പറഞ്ഞ്ട്ട്ല്ലേ അപ്പൊ നീ എന്താ കാറാണോ സ്കൂട്ടിയാണോ എന്താ രണ്ടും കൂടെയാണോ പഠി
രണ്ടു രണ്ടുക്കൂടെ പഠിക്കണന്നാണ് ഇന്റെ ആഗ്രഹം
ആഹ് അങ്ങനെ ചെയ്യായിരിക്കും നല്ലത് ല്ലേ
ഉം ഇപ്പം നാ ഞങ്ങളവടെ അട്ത്തൊരു ഒരു പെണ് ഒരു പെണ്ണ് ഒര് സ്ത്രീയിണ്ട് അപ്പൊ അവര് എന്താ പറയാ ഈ കുട്ടിക്കളിം കൊണ്ട്ങ്ങനെ മദ്രസ്സ്ല് അവര് വേറെ മദ്രസ്സേല്ലാ ഇവടെച്ച് ഒ കൊറ്ച്ച്ക്കും മുകള്ലാ അപ്പൊ അവി അവടേച്ച് ചേർത്തീട്ട്ള്ളെ അപ്പ സ്കൂള്ലേക്ക് വരാനാവുമ്പോക്കും മക്കള് ഇങ്ങട്ട് വരാന് വെ ലൈ റ്റാവല്ലോ അപ്പൊ അവരാണ് കൊ ആഹ് കൊണ്ട് വരാ അപ്പ അവര്ങ്ങനെ ആ സമയാവുമ്പം പോണത് കാണാ
ആഹ് എന്റെ അനിയത്തി ഇപ്പൊ കൊട്ത്തിട്ട്ണ്ട് ആഹ് ഓ അവള് ആഹ് സ് കൂട്ടീടെ ലൈസൻസ്ന് ആഹ് അത് അവള് പഠ്ച്ചിട്ട്ണ്ട് കാറിന് പഠിക്ക്യാൻ വേണ്ടിയിട്ടും അവളും കൊട് ത്ത്ട്ട്ണ്ട് അപ്പ അന്നേ ഇന്ക്ക്യാ ആഗ്രഹണ്ട് ഒന്ന് നോക്കണന്ന്ല്ലത് പിന്നെ ഞാനെന്താ വിചാരിക്കാറിയോ നമക്ക്പ്പോ നമക്ക് സ്വന്തായിട്ട് കാറ്ല്ല വീട്ട്ല് ഇണ്ട്ന്നേള്ളു നമ്മൾ തേത്തല്ല അപ്പ നമ്മക്കൊര് സ്വന്തായിട്ടൊര് കാറൊക്ക വാങ്ങാ കഴിയാണെങ്കില് ഇൻശാ അള്ളാ അതായിരിക്കും അല്ല പഠിച്ച് വെച്ചാ കൊഴപ്പല്ലാല്ലെ പക്ഷെ നമ്മള് ഈ ഓട്ടാതെ നിന്നാ പിന്നെ നമുക്കയിന് കഴിയണന്നില്ലല്ലോ പഠിച്ച്ട്ട് അങ്ങനെ അതഹ് അത് വിചാരിച്ചിട്ടാ സ് കൂട്ടി ആയാലും വാങ്ങീട്ട് വേണം പഠിക്കാന് ന്ന്ള്ളൊര്ന് ഒരു ഇത്ണ്ട് നോക്കാ ചെറിയ രീതിയില്ള്ളതായാലേ നമുക്ക്പ്പോ ആഹ് ഏഹ് ഏഹ് ഇപ്പൊ ഫസ്റ്റെല്ലാ തെ സെക്കനെന്റായിട്ട്ല്ലെ ഒരു വണ്ടി എട്ക്കാലോ അതും അത്യാവശ്യം നല്ല റേറ്റിന്റെ നല്ല വേ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ സൈസ് പഠിക്ക്യും ചെയ്യാ കൊണ്ടട്ക്കും ചെയ്യാ അങ്ങത്തെ ഒന്ന് ഇട്ക്കാ
പ്പ സ്ത്രീകൾക്കായാലും നല്ല തൊക്കെ ണ്ട് പലിശരഹിത വായ്പകളൊക്കെ ണ്ട് വാഹനം എടുക്ക ക്കുന്ന കാര്യത്തിലൊക്കെ
ആ ആ ആന്നാ ശരിട്ടോ ഞാൻ വിളിക്കണ്ട്
ഓക്കേടാ